ഹലോ ആ കേക്ണ് ണ്ടോ
ആഹ് കേക്കണ് ണ്ട് കേക്കണ് ണ്ട് പറഞ്ഞൊ
ആഹ് എന്തടുക്കെയിരുന്ന്
ദേ എടുണ്ട് ഭയങ്കര ജലദോഷം ഉം ഉം ചൂടാണ് ചൂടായതുകൊണ്ട് തണുത്ത വെള്ളം വരെ നന്നായിട്ട് കുടിച്ച അതുകൊണ്ട് ജലദോഷം വന്നിരിക്കാണ് ഉം
ആഹ് ലെ മഴയൊന്നുല്ല അടാ
മഴയില്ല ഭയങ്കര ചൂടാണ് അതുകൊണ്ട് തണു ഏഹ് ഇതാകാൻ വേണ്ടീട്ട് തണുക്കാൻ വേണ്ടിട്ട് ശരീരം തണുക്കാൻ വേണ്ടിയിട്ട് തണു ത്തള്ളം ഉപയോഗിച്ച് കുടച്ച് കുടിച്ചു കുടിച്ച് ഇപ്പോ ഭയങ്കര ഇത് ഭയങ്കര കോൾഡായി ഉം
ആഹ് ല്ലെ ആശുപത്രിയിലൊന്നും പോയില്ലേ
ആശുപത്രി പോയില്ലേ ഇങ്ങനെ ഒരു ടീയിട്ട് കുടിക്കണം നമ്മള് മ മറ്റേ ഇത്ണ്ടാക്കൂലേ ചുക്ക് കാപ്പി ഇണ്ടാക്കൂലേ
ആഹ്
അതിട്ട് കുടിക്കാച്ചാല് ചെലപ്പോ മാറുയിരിക്കും അപ്പ അത് ഇട്ട് കുടിക്കണെന്നു
ആഹ് ചുക്ക് കാപ്പി മറ്റേ റെഡിമെയ്ഡ് ആണോ അതോ തന്നെ താന്നെ ഉണ്ടാക്ക്ണതാണോ
ഏയ് ന്ന റെഡിമെയഡ് കൊള്ളൂലായിരിക്കും നമ്മള് എപ്പോഴും നല്ല നന്നായിട്ട് തന്നെത്താനെ ഇണ്ടാക്കണതാണ് എപ്പഴും നല്ലത് ഉം നമ്മള് ചുക്കൊക്കെ ഇട്ടിട്ട് ചുക്ക് ഉം ചുക്ക് ചുക്ക് എന്ന് വെച്ചാല് ഇഞ്ചി ഉണങ്ങിതാണ ചുക്കന്ന് പറയണത് അതിപ്പോ ഇഞ്ചി ഉണങ്ങിയത് ഇല്ലെങ്കില് ചുക്കും ഉം ഇല്ല ഈ പച്ച ഇഞ്ചിയും പിന്നെ ആഹ് കുരുമുളക് ഉള്ളി കുഞ്ഞുള്ളിയെ ഹത് ഏഹ് എക്കെക്കൂടെ ചതച്ചിട്ട് ഉം ഏഹ് നമ്മള തൊളസി ഉണ്ടെങ്കി നല്ലതാണ് കൃഷ്ണ തുളസി അത് പനീർക്കൂർ ക്കെക്കെ ഇണ്ടെങ്കി നല്ലതാണ് അതൊക്കെ കൂടെ കലക്കി അല്ല നന്നായിട്ട് ചതച്ച് ഇത് പച്ചവെള്ളത്തില് ഇതാക്കിട്ട് നന്നായിട്ട് തെളപ്പിക്കണം ഹപ്പൊ ചിലർക്ക് ശർക്കര ഇഷ്ട്ടാവും ശർക്കര ഇഷ്ട്ടായ ആകണെങ്കില് ഇതിന്റെ ഒപ്പം തന്നെ ശർക്കരയും കൂടി ഇട്ടിട്ട് ആഹ് തെളപ്പിച്ച് ആഹ് നന്നായിട്ട് തെളച്ച് വെരുമ്പാ ഇതിടണം ആഹ് കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഇല്ലെങ്കില് തേയിലപ്പൊടി ആണെങ്കിലും ഇടാം ന്നട്ട് നന്നായിട്ട് ആഹ് നന്നായിട്ട് തെളച്ച് ഇതായിട്ട് വന്ന് കഴിയുമ്പോ അത് തന്നെ ആവിയും പിടിക്ക്യ ആഹ് ആവിയും പിടിക്കണ അത് തന്നെ ഇതാക്കുകയും ചെയ്യ ആഹ് കുടിക്കുകയും ചെയ്യ ആഹ്
അപ്പൊ ഇത് കുടിച്ച് കഴിയുമ്പോ പെട്ടെന്ന് മാറൂല്ലേ
ആഹ് അത് കുടിച്ച് കഴിഞ്ഞാല് കുറച്ച് നേരത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടാവും പിന്നെ ഒരുവിധം ള്ളൊതൊക്കെണെങ്കില് ഒരുവിധം ള്ളൊതൊക്കെണെങ്കിൽ മാറിക്കോളും ചെലത് പിന്നെ നമ്മള് ഏഹ് ചെലപ്പോ ഇൻഫെക്ഷൻ എന്തെങ്കിലും ആയിട്ടാണെങ്കിൽ ഡോക് ക്ട്രറെ കണ്ടാലേ മാറുള്ളൂ
ആഹ് ആഹ് ശരിയാണ് ഒട്ടും വയ്യാന്ന് തോന്നുന്നു ഒച്ച കേട്ടിട്ട്
ആഹ് ഒട്ടും പറ്റ്ണ്ല്ല അതൊന്ന് അത് തുമ്മലാദ്യം ഫസ്റ്റ് തുമ്മല് വന്നായിരുന്നു തുമ്മൽ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിതാണ് ഉം ഇപ്പൊ എല്ലാർ ക്കും വരുംന്ന് വെച്ചാല് നമ്മള് ഇവിടെന്ന് വെച്ചാൽ എല്ലാരും ചൂടാണെങ്കിലും ഇതാണ് കുടിക്കണത് ചായാണ് കുടിക്കണെ പക്ഷെ നമ്മള് ചെലപ്പോ ഉം ഇത് തണുത്ത വെള്ളം ചായ ഇഷ്ടംല്ലാത്തവരുണ്ടാവൊല്ലോ ചൂടത്ത് ചായ എങ്ങനെ കുടിക്കണെ അതുകൊണ്ട് ചായ ഇഷ്ടം ഇല്ലാത്തവരെ ആണ് തണുത്ത വള്ളം കുടിക്കണത് തണുത്ത വള്ളം കുടി ച്ച് കഴിയുമ്പോ ഇങ്ങനെയുള്ള പണി കിട്ടും അതാ പാട് പിന്നെ ഇഞ്ചി ചയേം കുടി ച്ചാ നല്ലാണ് ട്ടാ ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ട് പാലൊഴിച്ചിട്ട് ഇഞ്ചി ചായേടെ പോലെ ഉണ്ടാക്കി കുടിച്ചാലും നല്ലതാണ്
ഉം അത് ശരിയാ കുടിച്ചാ പെട്ടൊന്ന് മാറുംന്ന് കേട്ടിട്ടുണ്ട് ഞാൻ
ആഹ് അത് തന്നെ പണ്ടക്കെ ഇങ്ങനെ തന്നെയല്ലേ ചെയ്തിരുന്നെ ആരാ പണ്ട് ആശുപത്രിയിലൊക്കെ പോയിന്നെ ആരും പോവില്ലാർന്ന് ആശുപത്രിൽ എല്ലാരും ഇങ്ങനെ ഒള്ള ആയുർവേദ ഇത് വൈദ്യോക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പറ്റാതെ ആവുമ്പോ മാ ത്രാണ് ആശുപത്രിയില് പോയിരുന്നത് അപ്പങ്ങനെക്കെ ആദ്യം ആദ്യം അങ്ങനെയൊക്കെ നോക്കും അതി കിയഞ്ഞ്ട്ട് സെറ്റ് ആവാണെങ്കിൽ ഓക്കെണ് അല്ലെങ്കില് ഹോസ്പിറ്റലിൽ പോയി ഇപ്പം ഒരു കൂട്ട് മരുന്ന് വാങ്ങിക്കും അവരെല്ലാത്തിനും ഇഞ്ചെക്ഷൻ ചെയ്യാൻ പറയും അതാണ് പാട് വേറെ കൊഴപ്പുല്ല ഇഞ്ചക്ഷൻ ചെയ്യാൻ പറയുമ്പോ കാഷ് കാശും പോകും പിന്നെ ആഹ് കാശും പോകും ഡോക്ടറ്ടെ ഫീ അതും ഇതു എല്ലാതും കൂടി ആവുമ്പോ നല്ല കാഷാ ഓഹ് അതാണ്
ഏ
അപ്പം അതാണ്
എന്നിട്ട് ഉച്ചയ്ക്ക് എന്ത്‌ട്ടാണ് സ്പെഷ്യല്
ചിന്ന് ഇപ്പം ഞായറാഴ്ചേണല്ലോ അപ്പൊ ചിക്കനായിര്ന്ന് ഉം ചിക്കൻ വറ്ത്ത്ട്ട് കറി വെക്കും
ആഹ്
ആഹ് ങ്ങനെ ചെയ്ത് അവന് അവൻ മോന് വയങ്കര ഇഷ്ടാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് അതും ചെയ്ത് മോരുകറി പോലെ ണ്ടാക്കി അപ്പൊ അതും ചേഷ ഉം ചെയ്തപ്പൊ ആഹ് കൈച്ച് ഞാൻ കുരുമുളക് നിറയെട്ടിട്ടാണ് ചെയ്തായിര്ന്ന് ചിക്കൻ പെപ്പർ ചിക്കൻ പോലെ പക്ഷെ ആഹ് അത് പക്ഷെ ഇതായിട് അതുകൊണ്ട് തൊ നാവിലെ തൊലിയും പോയി എരിവ് കൂടിയാലും പാടാണല്ലോ ഉം അങ്ങനെ
പെപ്പർ ചിക്കനൊക്കെ നല്ലതല്ലേ ടേസ്റ്റ്
ടേസ്റ്റാണ് പക്ഷേ ഇപ്പൊ എനിക്ക് തോണ് ഞാനിങ്ങനെ ഇതായിട്ടേ ഉ ഉ ജലദോഷയി തുമ്മലൊക്കെയി ഇരിക്ക്ണോണ്ട് നാവിൽ തൊക്കെ പോയിരിക്കാണ് തൊലിയൊക്കെ പോയിരിക്കാണെ അതോണ്ടാ ഉം അവിടെ ചുമക്ക്ണുണ്ടല്ലോ എക്സാം ഒക്കെ എങ്ങനയായി
എക്സാം താ തിയറി കയിന് ഇനിയിപ്പ മറ്റേ പ്രാക്ടിക്കലും പ്രൊജക്റ്റ് ക്കെ വര്ന്ന്ണ്ട് അത് ഈ മാസ വസാനാണ് അപ്പ തിന് പ്രിപ്പറേഷൻ നടന്നൊണ്ടിരിക്കാണ്
ഉം മര്യാദക്ക് ആഹ് പഠിച്ചിത് വേറെ ജോലിടെ കാര്യോന്നും നോക്കിയില്ലേ
ജോലി ടേ ഇനിയിപ്പ ഇത് കഴിഞ്ഞിട്ട് നോക്കാന്ന് വിചാരിച്ചാര്ന്ന് ഈ
ആഹ് ഇത് ടെൻഷൻ മാറിയിട്ടത് ശരിയാ ആഹ് ശരിയാ അവിടെത്തന്നെ കിട്ടുവോ അല്ലെങ്കില് വേറെ സ്ഥലത്തോട്ട് നോക്കുവോ
ഇവിടാ നോക്കിട്ട് വലിയ പ്രയോജനം ഇല്ലാന്ന് തോന്നുന്നത് എന്താ വെച്ചാൽ നമുക്ക് ശമ്പളം കുറവാ ഇവിടെ ഞാൻ പഠിച്ച സബ്ജക്ടിന് അപ്പ പൊറത്തോട്ട് നോക്കണതാണ് ഇച്ചരി കൂടി ഉത്തമംന്ന് തോന്നുണു
ആഹ് കോളേജില് തന്നെ വല്ലതും കിട്ടും അങ്ങനൊന്നും കിട്ടൂല്ല ല്ലേ
ഏത്
നിങ്ങടെ കോളേജി തന്നെ എന്തെങ്കിലും ആഹ് പ്ലേസ്മെന്റ അല്ലെങ്കില് കോളേജിൽ തന്നെ വല്ല ഒഴിവുകൾ അങ്ങനെ വല്ലതും കിട്ടുമോ
ഓഹ് കോളേജിൽ തന്നെ കോളേജില് ഇത് സാലറി കുറവാ പിന്നെ അതുല്ല നമക്ക് എക്സാമക്കെ എഴുതേണ്ടിവരും നെറ്റ് അതൊക്കെ
ആഹ് അല്ല ലാബ് ലാബ് അസിസ്റ്റന്റ ആയിട്ട് അങ്ങനെയൊക്കെ കിട്ടൂലേ കോളേജില്
ലാ ബ് അസിസ്റ്റന്റ് ആയിട്ട് കിട്ടും പക്ഷെ അതെ ഒരു ലാഭ ഇല്ലാത്ത പരിപാടിയാ
ഏ
വല്യയ സുഖം ഉണ്ടാവില്ല പിന്നെ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം വേണെങ്കിൽ കേറാം
ആഹ് ആഹ്ആഹ് അവിടെ ആള അങ്ങനെ എടുക്കണ്ടോ ട്രെയിനി ഒക്കെ ആയിട്ട് അങ്ങനെ എടുക്കണ്ടോ
ഇപ്പൊ ഒരു വർഷം ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി ഇപ്പൊ കഴിഞ്ഞ മാസം പോയി ഉ വലിയതായിട്ട് ശമ്പളം ഉണ്ടാവൂില്ല
ഡെയിലി വേജസ് ആണോ അല്ലെങ്കിൽ ഒരുത് ഇതാണോ
ആഹ് ശമ്പളം ഉണ്ട് പക്ഷെ എന്തോ കൊറവാ ഇങ്ങനെ എക്സ്പീരിയൻസ് അതിന വേണ്ടി വന്നതല്ലേ അപ്പൊ പിന്നെ അധികം ശമ്പളം ഒന്നും ഉണ്ടാവില്ലല്ലോ
ആഹ് ആഹ് ആഹ് ആഹ് വേറെ വല്ല കോളേജിൽ അങ്ങനെ നോക്കാൻ പറ്റുവോ
വേറെ വല കോളേജില് ലാബില് നോക്കാൻ വലിയ താല്പര്യം ഇല്ല എനിക്ക് ശരിക്കും
അതെല്ലെ അല്ല എക്സ്പീരിയൻസ്
ടീച്ചിങ്ങും വല്ല താല്പര്യം ഇല്ല
ആ ലാബില് നമുക്ക് ടീച്ചിങ് ഒന്നും ചെയ്യേണ്ടല്ല ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുത്താൽ മതിയല്ല
ഏ ലാബില് പണിയുണ്ട്
അതെല്ലേ ആഹ് ശരിക്കും എന്തിട്ടാണ് ലാബിലൊന്തിട്ട് പണിയുള്ളത്
ലാബില് ഇപ്പൊ ഞാൻ പഠിച്ച സബ്ജക്ടാ ണെങ്കിൽ ഇങ്ങനെ അണുക്കള വളർത്തന പരിപാടിയൊക്കെ ഉണ്ടല്ലോ
ആഹ്ആഹ്ആഹ് ആഹ് ആഹ്
ത്തിയുള്ള അണുക്കള് വളരാനുള്ള ഒരുമീഡിയം ഉണ്ടാവും അത്‌ ചെലപ്പം ന്യൂ ട്രിയൻസ് കൊടുക്കണ മീഡിയം ആയിരിക്കും അല്ലെ കൊറെ മീഡിയും ഉണ്ട് പേരുള്ളത് അപ്പൊ അതില് ഇട്ട് നമ്മ ള്അുക്കളെ വളർത്തണം പിന്നെ അതിന്റെ ഐസ് ലേഷൻ ഒക്കെ കൊറേ പരിപാടി ഉണ്ട് അത് ഏത് അണുവാണെന്ന് കണ്ടുപിടിക്കണം അങ്ങനെ അങ്ങനെ നല്ല പണിയുണ്ട് പിന്നെ ഈ കെമിക്കൽ എല്ലാനും നമ്മള് നേരിട്ട് ശ്വസിച്ചാൽ അല്ലെല് കൈൽ എങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെിലപ്പോ വേറെ രോഗങ്ങളൊക്കെ വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് കണ്ടും ചെയ്യണം അങ്ങനെ
അത റിസ്ക് അ റിസ്കാണ്
അതാണ് ഭയങ്കര പിന്നെ ചിലതൊക്കെ ക്യാൻസർലെസ് ആയിട്ടുള്ള കെമിക്കൽസും ഉണ്ട് അപ്പം നമ്മള് സൂക്ഷിച്ചും കണ്ട് ചെയ്തില്ലെിൽ നമുക്ക് പണി കിട്ടും
ആഹ ആ
അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരണത്
ആ അതാണ് ഇതിന് പാടല്ലേ അതാണ് ലാഭ കറാനുള്ള പാട്
ആഹ അതാണ് എനിക്ക് ലാബിലോട്ട് ആ് താല്പര്യമില്ല അത് ടീച്ചറ് എനിക്ക് എന്താന്നറിയില്ല ഫീൽഡ് വലിയ താല്പര്യംല്ല ടീച്ചിങ്ന്ന് പറയാൻ
ഉം
വെച്ച നോക്കുമ്പോ ടീച്ചിങ്ങ എളപ്പം ലീവ് കുറ കിട്ടും കാര്യങ്ങളും ഗുണം ഉണ്ട് എന്നാലും എന്തോ ഇതില്ല എനിക്ക് തലോട്ടൊ ഭാവിൽ ഇനി യങ്ങാ തോന്നിയാ തോന്നിയ അത്രേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്ക അത്രേ ഉള്ളൂ
ഏപ്പോഴും അത് തന്നെയാണ് നല്ലത്.
പബ്ലിക് ഹോളിഡേ ആ ഹോളിഡേന്ന് പറ കൊറെ ലീവ് കിട്ടും.
ആഹ് ലീവ് കിട്ടും. പിന്നെ ശമ്പളോം ഇപ്പൊ കോളേജിലൊക്കെ കേറേണെങ്കിൽ കൂടുതലായിരിക്കും.
ഇത് നമ്മടെ കേരളത്തില് കേരളത്തിലെ കോളേജിലൊന്നും ശമ്പളം അധികവുല്ല കൊറവാ ഭയങ്കര
പിന്നെ പി എച്ച് ഡി ഒക്കെ എടുത്തിട്ട് കയറണം. അപ്പൊ പിന്നെ ശമ്പളാവും പ്രൊഫസറായ പിന്നെ അഹ് അങ്ങനെയൊക്കെ ഇണ്ടല്ലേ
ആഹ് നല്ല ശമ്പളം കിട്ടും അതൊക്കെ എടുക്കാന്ന് എത്ര വർഷം കഴിയണം റിസർച്ച് ഒക്കെ ചെയ്ത് ഓരോന്ന് കണ്ട് പിടിച്ച് വരുമ്പോ തന്നെ സമയാവൂലോ
ഉം
അവടെ ഭയങ്കര ബഹളോ
ആഹ് ഇവടെ പിള്ളേര് കൊറച്ച് നെറയ പിള്ളേര് പൊറത്തണ്ട് അതാണ്
ആഹ് നല്ല ഒച്ചേം ബഹളൊക്കെ ഇന്ന് ഞായറായ്ച ആയോണ്ടായിരിക്കൂല്ലെ?
ആഹ് എല്ലാരും വീട്ടില് ഇണ്ടാവും.
എന്നാ ശെരിയെന്നാ
ആഹ് ഓക്കെ
ശെരി ഉം